സ്ലാ എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം
ആ ഇല്ലില്ല മയയില്ല.
ഉ ഇപ്പ പോലും ഒരു മഴ ഉണ്ടെനു ഇപ്പ തോർന്നു.
ഏ ഇവിടെ മയയില്ല.
ഉം ആ ചായ കുടി കഴിഞ്ഞോ? കുട്ട്യോൾ സ്കൂൾട്ട് വന്നില്ലേ?
ഉം ആ എന്താണ് ക്ലിയറില്ല്യ. എന്താ പറഞ്ഞത് കേട്ടില്ല
ആ ആ അവിടെ
സ്കൂൾട്ട് വന്നുന്നാ പറഞ്ഞെ ആ വിടിച്ചി മോന്റെ സ്കൂളില് മീറ്റിംഗ് ഉണ്ടിനു അത് കഴിഞ്ഞ് വന്ന്
ആ രണ്ട് മണിക്കായിരുന്നു ഉം
ആ രണ്ടുമണിക്ക്
എത്രാം ക്ലാസ്സിലാ മോന്?
നാലിലാണ്.
ആ
രാത്രീലേക്കു ഭക്ഷണൊക്കെ ആയോ? ഇല്ല, അതിപ്പോ തൊടങ്ങി ഉം. പറഞ്ഞപ്പോ ഫസ്റ്റ്‌ ആയിട്ടാണ് ന്നിനി എക്സാം കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് വേറൊണ്ട്
ആ ആ
ഉം മക്കളൊക്കെ എന്താ ചെയ്യണേ കളിക്കാ പഠിക്കാ
കളിക്കല്ല, അവിടെ ഒറങ്ങിപ്പോയിണ് രണ്ടുപേരും. ഇപ്പെണീക്കും. വിളിക്കേണ്ടി വരും ആ രാത്രി ഒറങ്ങും. അത് ക്ലാസ് കഴിഞ്ഞ് വന്നാണ്ട് കുളിച്ചാണ്ടാണ് ഞാനിവിടെ കിച് ചൻലേന് അപ്പൊ ചെന്ന് നോക്കുമ്പോ രണ്ടുപേരും ഉറങ്ങേണ്‌
ആ നല്ല ക്ഷീണം ഉണ്ടാവേ, സ്കൂളിലിങ്ങനെ കളിക്കല്ലേ. ഇവിടെന്റെ മോളും അങ്ങനെ തന്നെ വേഗം ഒറങ്ങും.
ആ ആ
പടിക്കേ കുര്യാണീച്ചിട്ട്
ആഹ് മോള് പഠിക്കും മോന് മടിയായിരിക്കും അപ്പൊ നമ്മള് ഇരുന്ന് കൊടു ക്കണം
ഏതെങ്കിലും ഒരു വിഷയം ചെയ്യുമ്പോത്തേന് ഓന് കയ്യാതാവും ഞാൻ കൊയങ്ങീന്ന് ഷീണിച്ചെന്ന് ആഹ് അങ്ങനെ പറയും ആഹ് എനിക്ക് തന്നെ
ആഹ് മദ്രസയിൽ പോണില്ലേ
ഒന്നാം ക്ലാസിലാ
ഒന്നിലോ രണ്ട് ദിവസം മദ്രസ് മ്ഹ്
ഉം അവരെവടെ മക്കളെവിടെ
ഏ ക്ലിയറില്ലേ കേക്കുന്നില്ലേ എന്താ പറഞ്ഞേ
മക്കളൊക്കെ എവിടെ
ചെക്ക അവിടൊണ്ട് താവിടെ കളിക്കണണ്ട്
ആഹ്
ഉം ഒരാള് വണ്ടിപ്രാന്താണ് ഇപ്പൊ വണ്ടി ഇങ്ങനെ ഓട്ടി കളിക്കാ നാലാം ക്ലാസിൽ പടിക്കുന്ന ആള്
ഏ സ്കൂട്ടിയോ
കളിക്കുന്ന ടോയ്സ് വണ്ടി സ്കൂട്ടിയൊന്നുമല്ല അത് ഇങ്ങ നിലത്തിട്ട് ഇങ്ങ് ഉരുട്ടി കളിക്കും
ആഹ്
ആ
രാത്രി
ഹസ്ബൻഡ് വന്നോ ആഹ് അത് രാവിലായി രാവിലെ വെച്ചതാണ് അല്ല ഹസ്ബൻറ് വന്നോയിക്ക ഇവിടെ നാട്ടിലല്ലേ
അല്ലല്ല
ഇല്ലല്ലേ
ആ ജിദേലാണ്
ആഹ് ആഹ്
രണ്ട് വർഷാവാനായി
ആ ഓര് വരാനായിന്ന് പറഞ്ഞല്ലോല്ലേ ഉം ഉം
ആഹ് നാളെ
ഉം പിന്നെ ചോറൊക്കെ രാവിലെ തന്നെ ആക്കി അത്താഴത്തിനൊക്കെ എണീക്കൊ
ആഹ് അത്താഴത്തിനെണീക്കും ചെറുതായി എന്തെങ്കിലും
ആഹ് അതെ കഴിക്കൂല അല്ലെ നോമ്പിനും അങ്ങനെ തന്നെ റമളാനിലൊക്കെ കഴിക്കൂല
വത്തക്ക അ അത്ര കഴിക്കും കഴിക്കും
ഉം ഉം ഉം ഉം വേറെ എന്തൊക്കെയാ
ആ വേറെഎന്താ മഴ പെയ്തോണ്ടവടെ
ആ ആഹ് ഇതാക്കന്ന പേയ്തീന്
ഉ
ഉം മഴ പെയ്യുമ്പോ നല്ലൊരു സുഖം പിന്നെ ഒരു ചൂടന്നാണ് അടുത്ത് ആ വണ്ട് ഉം ഉം വണ്ടിൽ പോണം നടക്കാനുള്ള ദൂരൊന്നല്ല
ആഹ്
സ്കൂൾവണ്ടി ഉണ്ട് മദ്രാസ ഇവടെ അടുത്താണ് സ്കൂള് കുറച്ച് ദൂരം
ആഹ് ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ മഴ പെയ്തിട്ട് പേന ആ ഫാൻ കാണും ഫാനല്ലാതെ നിക്കൂല എങ്ങനെ ആയാലും ചൂടാ ഉം അങ്ങനെ തണുപ്പൊന്നും ഇപ്പോ അങ്ങനെ വരുന്നില്ലല്ലോ ചൂട്ന്നെയാണല്ലോ മഴ പെയ്തിട്ടും
ആഹ് അതാല്ലോ പുണ്ണ് കുറവുണ്ടാവകുന്നുള്ളു
ഉം ഉം അതന്നെ ഉ വീട്ടിൽ പോവല്ല
വീട്ടല് ഇതാകുമ്പോ
ഹും ഹും
ആഹ ഒരു ദിവസം ള ആ നോമ്പട്ട
അതൊന്നും നടക്കൂല പോവല്
ആ
വീട്ടും പോവുമ്പോ രണ്ടോസൊ മൂന്നാസൊ നി ക ഒരു ദിവസം കൊണ്ടൊന്നും ഒരു ഇത്ണ്ടാവെ പോയാല് ഉ ആ അങ്ങോട്ട് പോരാനുള്ളതായി
ആ
പിന്നെ എന്തൊക്കെ ഉം
ആ അവടെ അടുക്കലൊക്കെ
ഉം അത് തന്നെ കിട്ടൂല എന്നല് പിടിച്ച് ഇങ്ങനെ കൂടെ ഇരിക്കണം
ആ കൂടെ
ഇനി കൊറേ ഇണ്ടാവല്ലോ ഈ വർക്ക് ഡയറി എയ്താണ്ടാവും പിന്നെ ഹോംവർക്ക് തരും ഉം എല്ലാ വർക്കും തൊക്ക കൂടി ഇവരെ കൂടി താങ്ങൂല്ല പിന്നെ ചെറിയ ആൾതും ഓല്തും മാണം നോക്കാ അത് കെണ്ട് കൊറച്ച് ടൈമല്ലേ ഉള്ളൂ വൈകുന്നേരം ആ ഉറങ്ങു അതാണ് എന്റെ ചെറിയ ആൾ വേ റങ്ങു ഒറ്റേ ദിവസം രാത്രി ചോറ് തിനില്ല
ഹേ
ഓള് എഴുതാൻ ഉള്ളത് എഴുതിയിട്ട് വേ ഉറങ്ങും എനിക്ക് കൊടുക്കാനും ടൈം ഉണ്ടാകില്ല ഞാൻ പതി ന്റെ മോന് അങ്ങനെ നോക്കും
ആ ഞാൻ കലങ്ങോട്ടാണ്ട്
അതേ ഉ
അയിന് ഒല് വന്ന് ശേഷം
ആ ഫുഡ് കൊടുത്താ പിന്നെ എന്തായാല ഒറക്ക് പിന്ന കൊറച്ചൊന്ന് തെളിയുംന്ന എനിക്ക് തോന്ണ് അങ്ങനെ കൊടുത്താൽ മതി പസ്റ്റ് ഉ ഉം
പിന്നെ ഇൻന്റെയ് പിന്ന അങ്ങോട്ട് വിളച്ച് കിട്ടുവുള്ളായിരുന്നു മൂന്നെണ്ണം വന്നോ ഓപ്പൺ ആക്കി വെക്കണം ഉം ഉം
ആ ആ അപ്പോ എന്ന ഇത് കൊടുത്തിനിത് ഫോമ് ഫില്ല് ചെയ്ത് എനേ മം ഇപ്പ കിട്ട്ന്നെള്ളൂല്ലേ ഇതില് ഗ്രൂപ്പില് പറഞ്ഞിനോ
ഗ്രൂപ്പ് പറഞ്ഞന് അതുകൊണ്ട് അവർക്കിന്ന് കിട്ടാ
ഉം ഉം തൊടങ്ങിയോ?
ഇല്ല ഇപ്പോ അങ്ങനെ വന്ന് പിന്നെ
ഉം ഒന്നൂല്ല ഇപ്പോ
ഉം
എന്താ ഇന്ന് ചോ ഫുഡ് എന്താ രാത്രി
ഇതൊന്ന് അഴിച്ചു നോക്ക
ഉം ഉം ആ അതിലെങ്കി നമ്മുക്കൊന്നു കഴിക്കാനോ ഉണ്ടാക്കാനോ ഒന്നും തോന്നുല്ലല്ലോ. ഉപ്പേരി ആ ചെല ടൈമിൽ മം. ഇപ്പോ കൊറായി ഉണ്ടാക്കിട്ട് മോള് സ്കൂൾക്ക് പോകും. ഉ അതെ മതി. പിന്നെ ചമ്മന്തിയോ അങ്ങനെയെക്കെ എന്തേലും. മോൻക്ക് ഇഷ്ട്ടാ അപ്പോ ഉണ്ടാക്കും. മോൾ സ്കൂളിൽ എൽ കെ ജി, യു കെ ജി ഒക്കെ പോയപ്പോക്ക് ഫുഡ് വേണ്ടീനീ അന്ന് ഞാൻ രാവിലെ ഒക്കെ ഉപ്പേരിയെക്കെ ഉണ്ടാക്കുമ്പോ കൂത്തിയമ്മക്കി ല് പണ്ടുയുണ്ടാക്കിയിന് ഇപ്പോ ഓൾക്ക് സ്കൂൾക്ക് ചോറ് വേണ്ട അതൊണ്ട് ഇപ്പോ ഉണ്ടാക്കാൻ മടിയാ അതെക്കെ ഉപ്പേരി ഒക്കെ അരിയാനൊക്കെ ഭയങ്കര മടിയാ മം ആവശ്യം ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുവല്ലോ ആ ഹാ. ആക്കുന്നതാണ്. ഇപ്പോ അങ്ങനെ ഉണ്ടാകെല്ലേയ്. ആ മം.
ചായന്റെ കടി
വേറെന്താ ഉം ചായന്റെ കടി. മം ഉ സാധനക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കും. ചിക്കനെക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ മക്കൾക്ക് സ്കൂൾ വിട്ടു വരുമ്പോ എന്തെ ങ്കിലും കിട്ടണം അപ്പോ പിന്നെ
ആ വരുമ്പന്നെ എന്താ ചായക്ക്‌ വാരൽ.
മ് മ് ആ വരലല്ലേ ഇല്ലെങ്കി ബേ ബേക്കറി കൊടുക്കും. നിങ്ങൾ അവിടെ എന്തെങ്കിലും ഉണ്ടാകോ ബേക്കറി.
ആ ഞാനെന്തെങ്കിലും മം ആ ആ. ഒന്നും ഇല്ലെങ്കിൽ ഞാനടയ്ക്ക് ചെലപ്പോ ഒന്ന് എന്തെങ്കിലും ഞാൻ
ഏ ആ ആ
റസ്ക്കോ ബിസ്ക്കട്ടോ എന്തെങ്കിലുമെക്കെ അയ
ഹും.
ആ അതൊക്കെ ഇഷ്ട്ടാ
ഉം
അത്രയും കയ്പ്പാ കൊടുക്കലില്ല. കൊടുത്ത്നാകിൽ വേറെന്തും കഴിക്കൂല.
ശരിയാണ് അത് മിച്ചറ് അതൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റൂല. ബേക്കറി ഐറ്റംസ് എൻഎ ഒഴിവാക്കണം. അതെന്തേ കഴിക്കുള്ളൂ സ്കൂളിലേക്ക് സ്നാക്സ് എന്തേലും കൊണ്ടുപോവോ ടൈമ് കഴിയാനായി.
കഴിഞ്ഞോ
എന്നാ ഒക്കെട്ടോ ആ കഴിഞ്ഞ്.
ആ ശെരി.